നമസ്കാരം
നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ഇവിടെ നല്ല മഴയാണ്
ആഹ് ഇവിടെയുണ്ട് നല്ല മഴ
ഉം ഇന്നിപ്പോ രാവിലെ മഴ നല്ല മഴാണ് പറഞ്ഞ നല്ല മഴണ് ഇപ്പൊ
ആഹ് ഇന്നപ്പോ അതന്നെ ഇരുട് കുടിയോണ്ടുള്ള മഴന്നെ
ആഹ് ഇരുടായിക്കണ്ട്
മം മം എന്താണ് ഫുഡൊക്കെ കഴിച്ചോ
ഓ ഫുഡൊക്കെ കഴിച്ചു വെച്ചില്ലേ പനിമാരി പല്ല് പറിച്ചൊണ്ടായിരുന്നു അപ്പൊ അയിന്റെ ഡോക്ടറെ എടുത്ത് പോയാണ്ട് ഇങ്ങനെ വന്ന്
എന്താണ് പല്ലുവേദന ആയിരുന്നോ
ഉം പല്ലുവേദനയാണ് പല്ലുവേദന്നേണ്‌ പല്ലിന് ഇങ്ങനെ ചെറിയൊരു പൊട്ടുണ്ടായീന് അപ്പൊ അത്
തോ
മോനെ അയിന്റെ ഇടേല് മറ്റേ ഇത് തിന്നപ്പളെ ഭക്ഷണം കഴിച്ചപ്പോ അതിലുള്ളില് കുടുങ്ങിയണ്ട് അങ്ങനെ വേദന വന്നു പിന്നെ വേദന മാറുന്നില്ല
റൂട്ട്കനലൊന്നും റ ചെയ്യാൻ പറ്റൂലായിരുന്നോ
ഏ
റൂട്ട്കനാലൊന്നും ചെയ്യാൻ പറ്റൂല്ലായിരുന്നോ
ഉം മം റൂട്ട്കനാല് ചെയ്യാൻ പറ്റത്തില്ല ലാസ്റ്റുള്ള പല്ലാ കോട്ടിലെ ലാസ്റ്റുള്ള
ഓ
ആ പല്ല് റൂട്ട്കനാല് ചെയ്യാൻ കഴുല്ല അത് പൊട്ടി വീണ് പൊട്ടിയത് പകുതിയായി ഓല് പറഞ്ഞ് അത് നിർത്തീട്ട് കാര്യല്ല പിന്നെ അത് ഭയങ്കര വേദന്നെന്ന്‌ പിന്നെ ആയിൻ നമ്മള് മരുന്ന് ഇങ്ങനെ കുടിക്കണ്ടേ
ഓ
അപ്പൊ പിന്നെ ഓല് അത് പറിക്കാ നല്ലത് അങ്ങനെ മൂന്നിസത്തിന് മരുന്ന് തന്ന് വേദന മാറാൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞു അങ്ങനെ ഇപ്പൊ ഇന്ന് പോയി പറിച്ചു
ഉം
കൊഴപ്പൊന്നൂല്ലാ എല്ലാരും ഇങ്ങനെ പറഞ്ഞ് കേട്ട് പല്ല് പറിച്ചിട്ടിണ്ടെങ്കി അങ്ങനെന്നൊക്കെ ഒക്കെ പറഞ്ഞേക്ക എന്താ അറിയില്ല ഈ ഡോക്ടർ ചോച്ചപ്പോ അങ്ങനെ കൊഴപ്പൊന്നൂല്ലാ
ആഹ് നല്ലോണം ഉള്ളുക്കായീട്ട് അങ്ങനത്തെ പ്രശനൊന്നൂണ്ടാവില്ലേക്കാരം അതുകൊണ്ടായിരിക്കും നല്ലോണം ആഴത്തിലുള്ള പല്ലൊക്കെ ആവുമ്പളാണ്
ആഹ് അതായിരിക്കും വെല്ല്യ പ്രശ്നോന്നുമില്ലാ അരമണിക്കൂർ ഞാൻ കിട്ടീന്ന് വെല്ല്യ അരമണിക്കൂരൊന്ന് ഇതക്ക അടിച്ച് പഞ്ഞി കടിച്ചുപിടിച്ച പറഞ്ഞ പിന്നെ വീട്ടില് വന്നപ്പോ ഐസ് വെച്ചാ കണ്ടിനീ ഏ ഗുളികിം കുടിച്ചില്ലേ അപ്പൊ ഇനി കട്ടവള്ളം
ആഹ് ആഹ്
ഓളേക്കെന്തപ്പ തിന്നിന് ആന്റിബയോട്ടിക് ഒക്കെ ഉണ്ടാക്ക പാപ്പൽവന്നാണ്ട് ഇന്ന് തണുത്ത മാത്രം കഴിച്ചാൽ മതി ചൂടുള്ളതൊന്നും കഴിക്കണ്ടനാള മുതല് എല്ലാം കഴിക്കാ ഇപ്പല്ലാതെ എല്ലാരു എല്ലാരും പറഞ്ഞാ നല്ല റസ്‌റ്റെടുക്കണം അങ്ങനെപ്പ അരണ്ടതാണപ്പ നല്ല റസ്റ്റ് വേണം വാർത്തനം പറയാൻ പറ്റൂലാന്നൊക്കെ
സംസാരിക്കാനൊന്നും പറ്റൂല വല്ലാതെ ഏതായാലും നല്ലോണം ശ്രദ്ധിച്ചോണ്
ഉം എന്താ ആ ഭഷ്ണം കഴിച്ചോ?
ഞാന് ആ ഭക്ഷണം കഴിച്ചു.
ഉം എന്താന്ന് വെള്ളിയാഴ്ച ആയിട്ട് എന്താ സ്പെഷ്യലുണ്ടോ
ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല ബീറ്റ്റൂട്ട് ഉപ്പേരിം ചിക്കൻ പൊരിച്ചതും
പരിപ്പ് കറിയും ഒക്കെണ്ടാക്കി ബിരിയാണീം നെയ്ചോറൊന്നും ഇപ്പൊ ഇന്ന് ഉണ്ടാക്കില്ല ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇന്ന്
ആഹ്
പിന്നെപ്പോ ഇന്ന് ഓരോ പണി എടുക്കട്ടെന്ന് വിജാരിച്ചോണ്ട് മുറ്റത്ത് ഇറങ്ങിയേന് മുറ്റത്തൊക്കെ ആക പുല്ല് കാരഞ്ഞാണ്ട് ഇന്നലൊണെങ്കിൽ കുട്ടികള് ഒരു പാമ്പിനെ കണ്ടു അപ്പൊ അയിനൊരു പേടിച്ചോയി കണ്ട് കണ്ട്
ഉം മിറ്റത് മിറ്റത്തക്ക പുല്ലാ
ആഹ് മുറ്റത്തൊക്കെ നിറയെ പുല്ലാന്നങ്ങനെ തറവാടിന്റെ അടുത്ത് തന്നെയാണ് അപ്പം മുറ്റ അങ്ങനെ കെട്ടാനും പറ്റൂല അപ്പൊ തറവാട്ടിക്ക് പോണ വെല്യാക്ക വന്നാകെ പുല്ലെറിഞ്ഞ് കിടക്കാണ് അപ്പൊ അതൊക്കെ ഒന്ന് നന്നാ കീ രണ്ട് മൂന്ന് തെങ്ങുതൈ ഉണ്ട് അപ്പൊ അയിനൊക്കൊ തടം തുറന്നു വളം ഇട്ടു
ഓ പണിക്കാരുണ്ടാ അല്ല നിങ്ങളന്നെ ചെയ്തേ
ആ അതൊക്കെ ചെറിയ പണികളല്ലേ ഉള്ളു ആ ഞമ്മളന്നെ ചെയ്തു.
മ്മ്
ഒരു മരം എന്താണ് മുറ്റത്ത് തന്നെ ഒരു റംബൂട്ടാനും പിന്നെ ഇപ്പോ ഒരു അടക്കപ്പഴമരം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആകെ പടർന്നിങ്ങനെ കാട് പിടിച്ച് കെടക്കേരുന്നു അപ്പൊ അതൊക്ക് കായും ആയില്ല
ഉം
അപ്പൊ അതൊക്കെ വെട്ടി തെങ്ങിന്റെ മരത്ത് തെങ്ങി തൈന്റെ മരട്ടക്കെ ഇട്ടു ഒരു തെങ്ങുതൈ ഇന്ന് കുഴിച്ചിട്ട്
ആഹ്
തയ്യ് കൊണ്ടോന്ന് വെച്ചിന്ന് അപ്പൊ തരെ കുഴിച്ചിട്ടില്ലേനു അപ്പൊ ന നല്ലോണം ആത്തി കുഴിച്ചിടണല്ലോ അപ്പൊ കൊറേ കൊത്തി കൊത്തി ആറ്റിയൊക്കെ ചെയ്ത് അങ്ങനെ കുഴിച്ചിട്ട്ണ്ടങ്ങനെ ങ്ങനെ ഇരിക്കുവേരുന്നു
ഓ
വെട്ടിയപ്പളാണ് ഇപ്പോ ആർക്ക് വരുത്തുമല് കായയൊക്കെ കണ്ടത്
ആ അപ്പ നോക്കിയില്ലേ
അത് ശ്രദ്ധിച്ചില്ലാര്ന്നു അടക്കപായത്തിന്റെ കൊമ്പ് വെട്ടിയപ്പളാണ്
കായ് ഉണ്ടാവുന്ന ടൈ കായന്ന് വല്താവുന്ന ടൈം ആണോണ്ട് ഞാ
ആഹ് വെല്തായ്ട്ടൊന്നില്ല ഇപ്പ ഇണ്ടാവുന്നുള്ളു പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ഇങ്ങനെ ഇണ്ടായി വന്നു അല്ലാ പടർന്ന് മുറ്ചെക്കണ കണ്ടപ്പൊ
ഇന്റെ ഒരടക്ക വയത്തുമ്പോ ചെറിയ കായ നറയെ ഇണ്ട് ഒരടക്ക പയ എത്ത്പല് ഉം ഒര് മൂന്നാല് കായ് ആ കണ്ടില്ലേനി ഒന്നിങ്ങനെ ഇന്നലെയണ്ട് മിനിയാന്നിണ്ട് വീണ് നെൽത് കെടക്കണ അപ്പ ഞാ നിപതാവ്ടന്നാ വന്ന് ആവിലത്തെ കൊണ്ടെ ഇട്ടെകു വിചാര്ച് അപ്പൊ നോക്കും പിന്നെ മരത്ത് മക്ക് നോക്കി ചെറിയ വെല്യ മര് വല്യ മരനെ അത് വെട്ടീന്ന് വെട്ടിയാണ്ട് പിന്നെ ചെറിയ കൊമ്പുകളായിട്ട് ചെറി ചെറിയമെ കൊമ്പുകളായിട്ട് പോയപ്പ അയ്മേലെ അങ്ങനെ ഇണ്ടാവൂലാന്ന് വിജാരിച്ച് ങ്ങാണ് ശ്രദ്ധിച്ചിട്ടുഇല്ലേനെ അപ്പൊ ഉം അയ്ലുണ്ട് പിന്നെ നോ മര മരത്ത് മേനോക്കുമ്പോ ഇണ്ടാവും നാലെണ്ണ ഒക്കെ പൊവുത്തിങ്ങനെ നിക്കണ് വല്യത് അയാണ്ട് അതരേ കണ്ടില്ല ശ്രദ്ധിച്ചില്ല ഇമണ്ടാവില്ല എന്നുള്ളത് മ കുറ്റിയമക്കും വേറെ ഒന്നുണ്ടായ് മക്ക് ഇങ്ങനെ നോക്കും അയ്മെൽ ഇങ്ങനെ ചെറ്ത് നറയുണ്ടോ അപ്പൊ അതിങ്ങനെ നോക്കും വെല്താവുണ്ടാ നോക്കും അല്ലാതെ ഇത്മ്മക്കങ്ങനെ
ഇണ്ടാവില്ല വിചാരിച് നമ്മ്ള് ശ്രെദ്ധിച്ചില്ലെ
ഉ അടക്കപ്പായൊക്കെ നല്ലതാണല്ലോ നമ്മളെ വീട്ടില് തന്നെ ഇണ്ടാമ്പ നമ്മക്ക് ഏറ്റവും നല്ലതാണ് നമ്മള് ശ്രദ്ധി ഇപ്പള്ളത് ഇണ്ടായന്ന് എന്ട്ട് കണ്ടോ ഇല്ല അത്ങ്ങനെ പടർന്ന് വിളിച്ചിക് അപ്പറ്ത്തെ പറമ്പിലൊക്കെ നിക്കുമ്പളേ ഓല്കൊരു ശല്യാവും ചമ്മലൊക്കെ ഇങ്ങ് വെകുമ്പ അപ്പ വിചാരിച്ചണ്ട് വെട്ടി കൈഞ്ഞാരാണ്
അടുത്തടുത് വീടുകളുണ്ടാവൂല്ലേ
ആ തൊട്ടട്തന്നെ വീടുണ്ട് ഓലെ വീട്ട്ക്ക് ചാഞ്ഞ് നിക്കുവാണ് പോരാത്തതു പോലെ മുറ്റത്തൊക്കെ ഇങ്ങനെ ചമ്മല് വികുമ്പളെ
ഉം
അതൊക്കെങ് വെട്ടി പിന്നെ ഒരു കൊക്കോ കായ്ന്റെ മര ഇണ്ടായി അത്മേലിങ്ങനെ കായ ഇണ്ടായി വര്ണ്ട് അയിണ്ടാവും മഴ ആയിട്ടാണൊ അറിഞ്ഞില്ല ഒക്കെ കൊഴിഞ്ഞ്പോയത്
ആഹ് വേറെന്താചായക്കടിയൊക്കെ ഉണ്ടാക്കാമൊ
ചായക്ക് വാണം കുട്ടികോട് എന്തേയു വാങ്ങി വരാൻ പറയ് എന്തേ ചെയ്യണം പിന്നെപ്പൊ ഉള്ളി വടയൊക്കെ നെയ്യപ്പ ഇണ്ടാക്കലിണ്ട് നെയ്യപ്പ ഇണ്ടാക്കിട്ട് കൊറച്ചായ നെയ്യപ്പത്തിന് നമ്മടെ
ടാക്കല്
അരി വെള്ളത്തിലിട്ട് തലേന്ന് വെള്ളത്തിലിടണം
അരി അരി വെള്ളത്തി ഇട്ടിട്ട് പിന്നെ ശർക്കര ഉര്ക്കി വെച്ചിട്ട് ശർക്കരേം അരിം കൂടെ കൂടി അര്ക്കും അയ്ക്ക് കൊറ്ച്ച് ഒരു ഒരു കയ്ല്ഇപ്പൊ ഒരു ഒരു നായി അരിയൊക്കെ ആണങ്കില് ഒരു കയ്ല് ചോറ് ഇടും പിന്നെ കൊറച്ച് മൈദപ്പൊടി
ആഹ്
നല്ല ജീരകുട്ടാണ് അരക്കും
ഉം ഉം
പിന്നെ കൊറച്ച് ഉപ്പ്ട നല്ല ടൈറ്റില് വരണം നല്ലോണ്ണം ഇത് വാണം തരിയായാണ്ട് നമ്മള് ദോശക്കെന്ന് അരക്കണ മാതിരി ഫുള്ളായിട്ട് അരഞ്ഞു പോവാൻ പറ്റൂല
ആഹ് ആഹ്
കൊറച്ച് തരി തരി ആയാണ്ട് ഇണ്ടാവല്ലേ നമ്മള് അരക്കല്
ആഹ്
അതെ മതിരി അരച്ചിട്ട് കൊറച്ചോരം റസ്റ്റ് ചെയ്യാൻ വെക്ക വേ നല്ലോണ്ണം പൊങ്ങി വരണന്ന് അങ്ങനെക്കെ ഇണ്ടങ്കില് കൊറച്ച് അപ്പക്കാരം ഇടാ
ആഹ്
എന്നിട്ട് കൊറച്ചോരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ല ടൈറ്റായിങ്ങനെ നിക്കുല്ലോ
എത്ര മണിക്കൂറ് വെക്കണം
ഒര് ആ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി അരച്ചപ്പന്നെ ചുടാ ആദ്യക്കെ ഫസ്റ്റ്ക്കെ നമ്മള് തലേനരച്ച് വെച്ച് പിറ്റേന്നെക്കെണ് ഇണ്ടാക്കല് ഏഹ് ഇപ്പ അങ്ങനൊന്നും നോക്കേല്ല ഒരു മണിക്കൂറൊക്കെ അരച്ച് വെച്ചാല് നമ്മക്ക് ചുട്ടാല് നന്ന് നല്ലോണ്ണം പൊങ്ങി വരും ചെയ്യും നല്ല അപ്പായി കിട്ടും കുറച്ച് മൈദപ്പൊടിയൊക്കെ കൂട്ടും
ആഹ് ഉമ്
ഇപ്പ അങ്ങനെ എണ്ണക്കടിയൊന്നും വല്ലാതെ കുട്ട്യോക്കൊന്നും ഇഷ്ടല്ല
ആഹ്
ആദ്യക്കെ പറഞ്ഞാല് എല്ലാ ദിവസവും ഒന്നരാടം വച്ച് എന്തെങ്കിലെക്കെ കടികള് ഇണ്ടാക്കെനു മധുര ഉണ്ണിയപ്പോ നെയ്യപ്പോ അങ്ങനെക്കെ ആയിട്ട്
ആഹ് ഉണ്ണിയപ്പം ഇണ്ടാക്കേ
ആഹ് ഉണ്ണിയപ്പം ഇണ്ടാക്കൽണ്ട് ഉണ്ണിയപ്പണ്ടാക്കും കുക്കറപ്പണ്ടാക്കും ഇപ്പ എല്ലാർക്കും അതൊക്കെ അങ്ങനെ കുട്ട്യോള് വല്ലാതെ എണ്ണ കടിന്നും കഴിക്കാത്തേണ്ട് അപ്പെന്ന് മടിയായാണ്ട്
ആഹ്
ഇപ്പങ്ങനെ ഇണ്ടാക്കാറില്ല
ഓലല്ലേ കഴിക്കാല് ഞമ്മക്കൊക്കെ പിന്നെ ഒരു കഴിക്ക്ണേന് ഒരു പരിധിണ്ടാവല്ലോ പിന്നെ കഴിക്ക്ണ പ്രായാണല്ലോ
ഉമ് ചെറുതായപ്പോ ഒക്ക നല്ല ഇഷ്ട്ടേനി എല്ലാർക്കും
ഉമ്
വെൽതായപ്പോ എല്ലാർക്കും കൊറച്ച് വെൽതായപ്പോത്തിന് ഓൽക്കെക്കെ മടിയായി ചെറ്തൊക്കെ കഴിക്കും ചെറിയ മോള് എല്ലത്തിനും അയ്ന് നല്ല ഇഷ്ട അത് എല്ലാം കഴിക്കും മറ്റേല് രണ്ടാളും ആഹ് അത് വേണ്ട അത് വേണ്ട പറഞ്ഞാണ്ടങ്ങനെ
ആഹ്
മട്ച്ചക്കും അപ്പൊ പിന്നെ നമക്ക് ഇണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും
ആഹ് ആഹ്
എല്ലാരും കഴിക്കാണങ്കിലല്ലെ നമക്ക് ഇണ്ടാക്കാനൊരു ഇൻറസ്റ്റ് ഇണ്ടാവെള്ളും വെഷ്ക്ക്ണ്ട് എന്തെങ്കിലും ഒന്ന് തരീന്നറിയുമ്പോ നമ്മക്ക് എന്താ ഇള്ളേ കൊടുക്കാം ഇത്പ്പം എന്ത് ഇണ്ടാക്കി കൊടുത്താലും ഓല് ഇതാണോ അതാണോ ചോയിച്ചുമ്പോ പിന്നെ നമ്മൾക്ക് ഇണ്ടാക്കാളെള ഇണ്ടാക്കാളെ ഇൻട്രസ്റ്റ് പോവല്ലോ
ആഹ് ആഹ് ശരി
ഓക്കെ